ഹലോ വെർതെരിക്ക്യ
ഞങ്ങള് പാടത്തക്ക് വന്ന്ക്ക കാണാനേ രണ്ട് പശുണ്ട്
ആ വീട്ടിൽ ആരൊക്കെ ണ്ട്
വീട്ടില് കൊറേ ക്കാരുണ്ട് കൊറെേ ഗസ്റ്റൊക്കണ്ടേ അപ്പൊ കുട്ടി കരഞ്ഞിട്ട് ഞാ പ കൊന്നത് രണ്ട് പശു പുല്ല്ന്നോണ്ടിരിക്ക്യാണേ പ്രസവിക്കാനായന്നരു സംശയണ്ട് പശു
ആ ആഹ് ങ്ങളടത്തെ പശുവാ
ഞങ്ങളാട്ത്തെ പശു കൊട്ന്ന് കെട്ടിക്ക്യ
ആ അ ഇല്ലല്ല കഴി ച്ചിട്ടില്ല
ആ എന്താന്നു സ്പെഷലെന്താ
ഇന്ന് ചി ചിക്കനും പത്തിരും
ആഹ് ന ഉച്ചക്കൊ ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞോ
ഉച്ചക്കത്തെ പണി ഒന്നും കഴഞ്ഞിട്ടില്ല താത്താടെ കഴിഞ്ഞ
ഇല്ല ഞങ്ങൾക്ക്ന്ന് ബിരിയാണിയ
ആ
ചെമ്മീം ബിരിയാണി ണ്ടാക്കച്ച്ട്ടാ
ആ ആ എത്ര മക്കളാ
ഇൻക്ക് രണ്ടാള്
ഉം എന്ത ചെയ്യണവര്
ചെറിയ മക്കളാ
ആ
പിന്നെ വേറെന്താണ് നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
ഇൻ്റെ വീട്ടില് രണ്ട് താത്താര് ഏ ഇപ്പ ഇമ്മ
ആ ആരാ
മോളണ അത്
ആ മോളാ മോളാ ആരാ ചോയിക്കാണേ
ആ നങ്ങള് വർക്കിയ്യാ
നിക്കായില്ലല്ലോ
ങ്ങള് വർക്കിയ്യാ
ഞാന് വർക്കിയണില്ല ഞാനിപ്പോ പറമ്പി നടന്നൊണ്ടിരിക്ക്യാ
ആ
പിന്നെ നിങ്ങൾക്ക്
കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയോ
കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷായിട്ടോള്ളൂ
ആ ആ
നിങ്ങളെ കല്യാണം കഴിഞ്ഞിക്കണാ
ഇല്ലെല്ലില്ല പഠിക്കിക്യാ
ആ
ആ
കോളേജൊക്കെ എങ്ങനെണ്ട്
കോപ്പല്ല
ആഹപിന്നെ ങ്ങൾക്ക് മന്തിയൊക്കെ ഉണ്ടാക്കാന റിയോ?
ഇല്ലല്യ.
ആ വല്ല പാർട്ട് ടൈം ജോബോക്കെ ചെയ്തൂടെ വെറുതെ കൂടി കുത്തിരിക്ക്ണ്. രണ്ടും കൂടെ ചെയ്യണം.
ആ നോക്കട്ടെ?
ആ പിന്നെ എന്താ?
ഹലോ
ഹലോ കേകാല്ലേ
ആ കേക്കാ കണ്ട കേ കണ്ട്
ആ ചായ കുടിയൊക്കെ കഴിഞ്ഞിരുന്നോ?
ഇല്ല ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല. വീട്ടുള്ളര് കുടിച്ചി.
ഏ പതിനൊന്ന് മണിയാലോ ഇ ത്ര ലേറ്റ് ആയല്ലോ?
അത് കടയിൽ പോണ്ടരാവശ്യണ്ടായിരുന്നു അപ്പ പോയപ്പോ ലേറ്റ് ആയതാ.
താത്താരൊക്കെ പഠിക്കാ
ഇല്ല ഒരാള് വർക്ക് ചെയ്യ.
ആ ആ
ഒരാള് ഒന്നാണ് പരീക്ഷ ക്ക് പഠിക്കാ
ഇവളെ വാപ്പ എന്ത് ചെയ്യാ?
എന്റെ വാപ്പാക്ക് ഇവടെ ഒരു കടണ്ട്. ഗ്രോസറി ഷോപ്പ് വീടിന്റെപ്പുറത്ത്.
ആ ആ ആ ശരി ന്റെ ഭർത്താവ് നാട്ടിലാ
ആ ആ ആ
പിന്നെ ങ്ങളെ വീട്ടില് കോഴി ഉം താറാവോക്കെ ണ്ടോ?
ഇല്ല ഇല്ല ഞങ്ങള് വീട്ടില് കോഴി ഉണ്ടായിരുന്നു ആടുംണ്ടായിരുന്നു അതിനെ കൊടുത്ത് ഞങ്ങള്
മം മം മുട്ട ബിസിനസ്സ് തുടങ്ങാനായിരുന്നു.
ആ ങ്ങളെ വീട്ടില്ണ്ടോ കോഴി?
ആ ഞങ്ങൾ മുട്ട ബിസിനസ്സ് തുടങ്ങണ്ട്.
ആ നിങ്ങളെ വീട്ടിലാരൊക്കെണ്ട്?
ഞങ്ങളെ വീട്ടില് ഏഴാൾക്കാരാ.
ആ
വെല്യ ഫാമിലിയാ ആ കൂട്ടന്നെ
ഉ
പിന്നെ ന്താ
ഇല്ലല്ല നിങ്ങൾ എത്ര ക്ലാസം വരെ പഠിച്ചിക്കണ്
ഹലോ നിങ്ങവിടെ എന്തിനാ പഠിച്ചിരുന്നെ
കേക്കാല്ലാല്ലോ നിങ്ങന്താ പറയണ് ആഹ പറഞ്ഞോളെ കേക്കാണ്ട് ഇപ്പൊ കേക്കാണ്ട്
പഠിച്ചരുന്നെ
ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു
ഓ ഇപ്പൊ ബൗറ്റിക്കിലാ വർക്ക്‌രിക്കാ
ഇല്ല അപ്പ വർക്ക് ചെയ്യണില്ലേ മോള് ചെറുതാണ് ഇപ്പൊ ഞൻ പി എസ് സിക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്
ആഹ
നിങ്ങെന്തിനാ പഠിക്കണ
ഞാൻ ഡിഗ്രിക്ക്
ആ് അപ്പൊ പാർട്ട്‌ ടൈം ജോബോക്കെ ചെയ്യാവല്ലേ ട്യൂഷനൊക്കെ എടുത്തിട്ട് വേറെ എന്താന്ന് ഞനക്ക്ന്ന് ചെമ്മീം ബിരിയാണിയാ
ആഹ
ഇങ്ങക്കോ
ഞങ്ങക്ക്ന്ന് ചിക്കൻ ബിരിയാണിയാ
ആഹ ഞങ്ങളെ വീട്ടില് ഗസ്റ്റ് ഒക്കെ ഉണ്ടെ
ആഹ
പിന്നെങ്ങള് കറങ്ങാനൊക്കെ പോണ്ടോ
ഞങ്ങള് പോണില്ല ഞങ്ങളെ വീട്ടില് കൊറച്ച് ഗസ്റ്റ് വരാ പറഞ്ഞിണ്ട് അപ്പൊ ഞങ്ങക്ക് പോവാൻ പറ്റൂല
ഇങ്ങള് കാശ്മീർ ഒക്കെ പോയിക്കണാ
ഇല്ല ഇല്ല നീങ്ങൾ പോയിക്കണ
ആഹ ഞാന അവിടെ ആയിരുന്നു കുറച്ചു നിങ്ങൾ പോണ്ട സ്ഥലംന്നെ നിങ്ങള് കാണണം എന്താ വൈബ് പൊള്ളിസ്ഥല്ലം
നിങ്ങളവിടെ അവടെ നിങ്ങള അവിടൊയിരുന്നു താമസം
ആഹ ഞങ്ങവിടെ ആയിരുന്നു ഹസ്ബന്ഡന് ജോലി അവിടെരുന്നു അപ്പൊ പിന്നെ ഞങ്ങിപ്പോ അവിടെന്ന് പോന്നു
ആഹ ആഹ് ആഹ് ഉം നിങ്ങളെമ്മക്ക് ഏജന്
അല്ല ഏജുണ്ട് പക്ഷെ കണ്ടാ അത്ര ഏതൊന്നും തോന്നൂല്ല
ആഹ ഞ അവിടെ പണിക്കാരൊക്കെ ഉണ്ടാ പണിെടുക്കാൻ
ആ് ഞങ്ങൾന്നെ ഞങ്ങോർത്ത് മണിക്ക
ആഹ ആ
ഞങ്ങള പാപ്പാക്ക് പുറത്തുന്ന്ളെ വെക്കണന്നന്ന് ഇഷ്ടല്ലേ അപ്പൊ ഞങ്ങള തന്നെ പണിയൊക്കെ എടുക്കാം
ആഹ നിങ്ങക്ക് ബിസിനസ ഒക്കെ ഇണ്ടാ
ആഹ ഞങ്ങൾ വൻപൻ ടീമല്ലേ
ഹ എല്ലയ
നിങ്ങക്ക് കേട്ടുണ്ടോ ടി എം ടി കമ്പനി
ആഹ ആഹ ആഹ ആഹ അപ്പൊ നിങ്ങള് കാശ്മീരിന്ന്ന്നങ്ങട്ട് വന്ന്
ഇപ്പൊ ഒരു ഒരു കൊല്ല ആണ്
പ്പതുവരെ കാശ്മീരിലേര്ന്ന്ങ്ങള്
ആ ഞങ്ങളവിടെ സെറ്റിൽഡായിര്ന്ന്
പിന്നെപ്പോ ഇങ്ങട്ട് വന്ന് ഇപ്പംവടെ ആ എല്ലാരു അവിടാക്കാണ മലയാളം ശെരിക്കറിയില്ലര്ക്ക് ഉം
അവടെ കുട്ട്യേളൊക്കെ ജനിച്ചതും വളർന്നതെ ഇപ്പ ഇവള് സ്കൂൾലൊക്കെ ഇപ്പ ഇവിടെ ചേർത്തട്ടൊള്ളു
ആ ആ ഇവടേത് സ്കൂൾലാ ആ ആ
പീന്നെ വേറെന്താ ങ്ങളെ വീട്ടിത്തെ വിവ ക്കെ പറയും
ഞങ്ങളെ വീട്ടിലെന്താ ഇമ്മ ഹൗസ് വൈഫാണ് ഇപ്പാക്കൊര് കടണ്ട്
ആ ഇമ്മാപ്പൊ ജോലിക്കോണ്ടാ
ഇല്ല അമ്മ അടുക്കളേലാണപ്പം ജോലി
അതെ ഓ
ഇങ്ങൾക്ക് ബോട്ടിക്കിലൊന്നു താല്പര്യല്ല്യ വർക്കെയ്യാന്
ആഹ് ഞാൻ നോക്കണ്ട് സ്വന്തായിട്ടൊരു ബിസിനസ് തുടങ്ങാചിട്ടാ ബൊട്ടിക്ക്ട്ട്ട്
ആ ആ
ഉം
വേറ ബൊട്ടിക്കിലൊക്ക നിക്കുമ്പോമ്മ്ക്ക് റിസ്കല്ലെയട്ട് അപ്പൊ നമുക്ക് സ്വന്തായ്ട്ട്ത് ഉം തൊ സെറ്റ് അതോണ്ട് വേറെവടിം കേറിയിട്ടില്ല
ഉം
ചർച്ചയിലാണ് ഞങ്ങള് പുതിയ ബൊട്ടീക്ക് തൊടങ്ങാള്ള
ആഹ
ഇങ്ങക്ക് താല്പര്യണ്ടെങ്കി പറഞ്ഞോളുട്ടാങ്ങള് ജോലി ക്കാളെ നോക്കണ്ട് ആരേലും ഡിസൈനേസൊക്കണ്ടെങ്കില് പറ്ഞ്ഞോ റിലേറ്റീവ്സൊക്കെണ്ടെങ്കില് ആ
ഇങ്ങളെ വീടിന്റെ അടുത്തെന്നാ ബൊട്ടി ക്ക്ടാൻ നോക്കണെ
ഇല്ല അങ്ങള് കൊറച്ച് എന്താ പറയാ ടൗണില് കായിട്ടാണ് വിചാരിക്കണത് ഞങ്ങളത് കൊറ
ഇപ്പൊ ടൗൺ ഏരിയ ആവുമ്പോ നമുക്കൊന്നുംടെ കസ്റ്റ്മ
ആഹ ആഹ
ആ അപ്പങ്ങനൊക്കെ വിജാരിക്കണ്ട് ആ വീട് കൊറച്ച് ടൗൺ ഏരിയേന്ന് മാറിട്ടാ
ആഹ് ആഹ
നിങ്ങൾടെ കോളേജൊക്കെങ്ങനെ ഏതാട്ത്ത്ക്കണെ പഠിക്ക ഏതാട്ത്ത്ക്കണേ ഡിഗ്രിക്ക്
ഞാൻ ബി സി എ ഒന്നുല്ല്യ ഇങ്ങള് കോളേജ് പോയിട്ടില്ലേ
ആ ഞാൻ കോളേജില് പോയിണ്ട് കോളേജി പോവാണ്ടെങ്ങനെ പിന്നെ ട്ടീ ഞാന് ഫാഷൻ ഡിസൈനിങ്ങ് പഠിക്കണ്
ആ ന്നാ ശരിട്ടാ
എന്നാ പിന്നെ വിളിക്കാം
ആഹ്